കേക്ന്ണ്ട് ഗുഡ് ഈവനിങ്.
ഗുഡ്ഈവനിങ്.
എന്ത ക്കെണ്ട് വിശേഷം.
എന്താ അങ്ങനെ പോകുന്നു വയ്യ പനിയാണ് മം.
ആഹ് എല്ലാ സ്ഥലത്തുണ്ടല്ലേ പനിപ്പോ
ആഹ് പറയാണ്ടോ
എ എന്ത് ന്നാ തുടങ്ങി കൊറേ ആയോ.
പനിപ്പോ ആഹ് ന്നക് ഒരു മൂന്നല്സോം ആയിണ്ടാവും. പ്പൊ മം മിനിയാന്ന് ഡോക്ടറെ കാണിച്ചു. അപ്പൊ ഡോക്ടർ പറഞ് അത്പ്പോ എല്ലാടത്തും ണ്ട് വൈരൾ പനിയാണ്ന്ന് അപ്പൊ അത് ങ്ങനെ വിട്ടും പനിച്ചോണ്ടും നിക്കുന്നൊക്കെ പറഞ്ഞു.
ആഹ് ഹോസ്പിറ്റൽക് ആട് പോവാൻ വെയ്യേ.
മം.
ല്ലോട്ത്തുണ്ട് പല പല പലെ പനികളു ആ.
ആഹ് അതെ ഇപ്പന്നാ ന്യൂസന്നേ ണ്ട് പതിനായിരത്തോളം ഒരു ദിവസം ന്നേ പതിനായിരത്തോളം ആൾക്കാര് ചികിത്സക് വന്നിട്ട്ണ്ട് ന്നൊക്കെ പറഞ്ഞിട്ട്
ആഹ് ആഹ് അ.
ഒന്നാമത് കാലാവസ്ഥയ അഇരിക്കാ പിന്നെ പന്ത്രങ്ങാനും
അ അ പല പലതരം രോഗങ്ങളാണ് അതേപോലെ ഞ നമ്മളവിടെ താലൂക്ക് ഹോസ്പിറ്റൽ ലൊക്കെ ഈ സ്റ്റി മുറി കെട്ട്ണോർത്ത് ഭയങ്കര തരക്ക.
മുറി ഇട്ടോട് എന്താ.
ആ അത് എന്തെങ്കിലും നമ്മക്കിത് കുഞ്ഞു മുറിയായാലും ഒരു ക്ലീൻ ചെയ്യാൻ ഏ പറയൂം. അതേപോലെ കൈ മുറിഞ്ഞോലത്ത് കെട്ട് മാറ്റി കെട്ടാന്. അതേപോലെ മുറി മാറ്റി കെട്ടാന് അതേപോലെ പ്രസവിച്ചോല് ഒല ചീച്ചെടുക്കാന്. അങ്ങനെ പല പല ആൾക്കാര് വന്നിട്ട് ഇതൊക്കെ കാണിച്ചിട്ട് ഓല് ഈ കെട്ടിണോട്ത്ത് കാണ് വോര അപ്പൊ ഇവിടെ തിരാ തിരക്കും മറ്റോടത്തൊക്കെ വേഗം കഴിഞ്ഞാലും. ഇവിടുന്ന് കഴിച്ചിലാണെങ്കി നല്ല പണിയാ.
ആ തരക്കോട്ല്ലൊ.
ആ തിരക്കുണ്ട് എന്റെ മോനും കൊണ്ടരു വട്ടം പോയിട്ട്. ഒരു കൽമ ഇ വെറുതോ റ്റ പോത്തങ്ങനെ ഒരു കുരു ഉണ്ടാവുക എന്താന്ന് ഡോക്ടർക്ക് തന്നെ അറിയാൻ പറ്റാത്തൊരവസ്ഥ.
എന്താ തന്നാ മ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ?
എന്തേന്ന് അറിയൂല വെള്ള വെള്ളം നറച്ചിട്ട് ഒരു കുരുങ്ങണ്ടായി.
ആഹ അല്ല എന്താ ചട് അളിയാൻ എന്തെങ്കും ഉണ്ടോ അല്ല എന്തെങ്കിലും ജീവി കടിച്ചോ ജന്തുക്കള്
ഇല്ല ഇല്ല അതായത് ഒരു സ്ഥലത്തൊന്ന് പൊട്ടുമ്പോ ഒരു സ്ഥലത്തേക്ക് അവിടുന്ന് പൊട്ടുമ്പോ വേറെ സ്ഥലത്തി ണ്ടാവും ആഹ് ആഹ് ആഹ് ഇതനമുട്ടിന്റെ താഴേക്ക് ഏഹ് ഒന് നല്ല വേദനയുണ്ട്
ത്തന്നെ വീക്കണ്ടോ
വീക്കായിട്ടില്ല ഇത് ഒരു കുരുവായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുവാരുന്നു ഒരു വെള്ളം നിറഞ്ഞിരിക്കുന്ന സൈസ് അത്യാവശ്യം വലിയ കുരു
പൊട്ടിയോലാ ഇരിക്കും ലേ
ആഹ് പൊട്ടി പോവുക അപ്പം ഡോക്ടർ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് ഈ ഇല്ല കുരു പൊട്ടിച്ചിട്ട്
ആഹ്
ഫുള്ളൊന്ന് മുറിയൊക്കെ ഒന്ന് ഒപ്പിയിട്ട് കൊണ്ടു പോണംട്ടോന്ന് പറഞ്ഞു എന്നിട്ട് ഞാന് ഡോക്ടർ കാണിക്കാനും അത്ര നേരം നിന്നില്ല മരുന്ന് വാങ്ങ ങ്ങാനും കുറെ നേരം നിന്നില്ല ഇവിട രണ്ട് മണിക്കൂറോളം ഞാൻ അയിന്റെ ഇടയിൽ പിന്നെ ഈ ഡോക്ടറെ കാണിച്ചാണ്ട് ഞാൻ തായെ പോയി മരുന്ന് വാങ്ങണോടുത്ത് പോയപ്പോടെ വലിയ തിരക്കില്ല അപ്പൊ ഞാൻണ് ഞാൻപ്പ വരട്ടോന്ന് പറഞ്ഞു മുകളില് പോയി മുകളില് പോയപ്പോ തെനോ തിരക്ക് എന്നല്ല ഒരാളത് ക്ലീൻ ചെയ്യാൻ അരമണിക്കൂറും ചിലപ്പോ പതിനഞ്ച് മിനിറ്റ ഒക്കെ പിടിക്കാണ്
ആഹ് ശരി
ആഹ് അങ്ങനെ വരുമ്പോഴാണ് ഈ ടൈമിങ് വരുന്നത് എന്നിട്ട് ഞാനും ആഹ് അവിടന്ന് ഞാൻ പറഞ്ഞു ഞാനിപ്പ വരാട്ടോ മരന്ന് വാങ്ങാൻ പോയി മരുന്ന് വാങ്ങി എവിടെത്തിട്ടും ഇവിടെ തീരില്ല എവിടെ പിന്നെ പിന്നെ ഒര് ഒന്നൊന്നര മണിക്കൂർ നിന്നു
അത് ശരി എന്നിപ്പോ
അപ്പൊ ഒരു രണ്ടാഴ് ചോളം ആയി ഇപ്പം മാറിട്ടോ ആഹ് മരുന്ന് എന്നെ എന്താലും മാറിയിട്ടുണ്ട്
തന്നെ എന്തന്നും മനസ്സിലായില്ലല്ലേ
ഇല്ല ഇല്ല ഇല്ല ഡോക്ടറിന് എന്താണ്ന്ന് മനസിലാവുന്നില്ല ഇനി മാറില്ലെങ്കിൽ സ്കിന്നിന്റെ ഡോക്റെ കാണിക്കണ്ടി വരും ഡോക്ടറന്നെ പറഞ്ഞു
എന്ന അനക്ക് ആദ്യയം സ്കിൻ ഡോക്ടറെ കാണിച്ചാൽ പോരാരുനോ അങ്ങനത്തേനൊക്കെ
അതിന് ഞമ്മള് ആദ്യം ഒന്ന് ഞാൻ ചിന്തിക്കല എന്താ ഹോസ്പിറ്റല തന്നെ നമ്മള് ഗവൺമെൻ്റ് ഹോസ്പിറ്റല ഒക്ക ആകുമോ അതേ പോലെ താലൂക്ക് ഹോസ്പിറ്റലൊക്കെ ആകുമ്പോ നല്ല ഡോക്ടർമാരില്ലാതെ പോലെ അവിടെ നിർത്തൂലല്ലോ
ഉം അതെല്ലാം ചെല്ലെ സ്കിന്നിന്റെരോൽതയ്നാ അയ്‌നായിട്ട് സ്പെഷ്യലൈസെയ്തല്ലേ അപ്പൊ ഓൽക്കൊന്നൂടയ്ന്റെ പറ്റിധാരണം
ആഹ് ഞമ്മൾ ഒരുവട്ടം കാണിക്ക കാണിച്ചപ്പ മാറിം ചെയ്ത് കൊയ്പ്പൊന്നുല്ല ആഹ് മര്ന്ന്മ്മലെന്നെ മാറി ആന്റിബയോട്ടിക്കും കാര്യോക്കെ ഉണ്ടായിര്ന്നു ആഹ് മര്ന്ന്മ്മലെന്നെ മാറി
ആഹ് ശരി
അപ്പ ന്റെ ഉമ്മ പറിണ്ട് ഇന്നലെ വിൾച്ചപ്പോ മക്കളെ നല്ലോം നോക്കിക്കോ എല്ലോർത്തും വീണു ഓ ടിഞ്ഞു അങ്ങനി ഇങ്ങനിം പർഞ്ഞിട്ട് ഹോസ്പിറ്റൽ ആഹ് ഭാത്ത്ക്കട് പോവാൻ വയ്യ. അത്രേ ആഹ് ഭാഗം തെരക്കാണ്ന്ന് പർഞ്ഞിട്ട് അം
ച വ്യാധി വേറിം
ആഹ് ആഹ് ആഹ് ഹോസ്പിറ്റൽ കട്ക്ക്ണതു അല്ല ഈ ഒട്ഞ്ഞതും ഇതുവായിട്ട് എല്ലിന്റെ ഓരോ പ്രശ്നങ്ങൾ വ്കുമ്പോത്തിനെല്ല് പൊട്ടല് മക്കള അല്ലെ നമ്മളത്ര ബലം ഉണ്ടായാലു ഓക്കെ പക്ഷെ ഞമ്മക്കെന്നെ ല്ല്യ വല്ല്യ ആൾക്കാർക്കെന്നെ എല്ല് പൊട്ട മുറ്യ മു കൈയ്യ് മുറ്യറ്റ്യ ചോര പിന്നെ സ്റ്റിച്ചിട് അങ്ങനെ ങ്ങനെർന്നിട്ട് മ്മ പ്പോ രണ്ടീസം ബാപ്പാനിം കൊണ്ട് മഞ്ചേരി ഹോസ്പിറ്റൽലായിര്ന്നു
വാപ്പാക്കെന്തേ
ബാപ്പാക്ക് ചെര്റ്റന്റെ
കാൽമുട്ട്ന്റെ ആ അ
കാൽമുട്ട്ന്റെ അയ്നൊരു ഓപ്പറേഷൻ ണ്ട് അർഞ്ഞിട്ട് കൊണ്ടോയതേനി അപ്പൊ സോ ആഹ് ഇല്ല്യ ഓപ്പറേഷൻ നട്ന്നീല്ല്യ ചെയ്യാൻ പറ്റൂല കാരണം ഷുഗറും പ്രഷർ
ആഹ് അതെന്തായാലും നട്ക്കൂല പറ്റൂല
അപ്പോല് ഇൻസുലിൻ വെച്ചിട്ട് റെഡ്യാക്കാന്ന് പർഞ്ഞു
ഹാ ശരി
എന്നിട്ട് വേം ചെയ്യാന്ന്ള്ള രീതീ നോക്കി ഏ പക്ഷേ പിന്നെ തില്ല്യെ സോഡിയം കൊറിം സോഡിയം കൊർഞാ പിന്നെന്തും ചെയ്യാൻ പറ്റൂല
ആഹ് ശരി വയസായിണോ പ്പാക്ക്
ആ പ്രായായിട്ട്ണ്ട് ഒരു എഴ് വത്തഞ്ച് വയസൊക്കാ യിട്ട്ണ്ട്
ആഹ് തന്നെ ആ ശരി അ അങ്ങനെ മ് ചൊമ ജൽദോഷം പിട്ച്ചിണ് സൗണ്ട് മാറി ക്ക്ണ് ചൊമ ല്ല പക്ഷേ ന്നാലും കഫം ണ്ട്പ്പം ചൊമ എടക്കൊരു ചൊമ
ആ ആ ആ വടെ മോനും ണ്ട് പ്പോ
താ അതാ തൊട്ക്കത്തിലെന്നെ കാണിക്ക്ണ നല്ലെ ഞാനിന്കാവൂലാ കര്തിര്ന്ന്
മ് മ്
ക്കാര മാറല്ലോ കാര്ണം പൊർത്ത്ക്കില്ല ഉള്ളില് ങ്ങനെ ര് പനി കുളിര് വര്ന്നേക്കൊരു ഉഷാറാകുമ്പോ അങ്ങനെക്ക്യാ
അയ്ന് ഇല്ല പന്യന്നെ വേം ഞമ്മളെ ശരീരത്ത്ന്ന് വിട്ട് പോവില്ല്യ
ഇല്ലാ
ഈ വയറൽ വയറൽ പനിന്റൊരു പ്രത്യേകതേണ് ക്ഷീണം മാറാന് ആ അയ്ന് പനി മാറ്യാലു ക്ഷീണം മാറൂല
ആഹ് ആ
ഒരുമാതിരി ക്ഷീണേക്കാരം
ആഹ്
ആണോർങ്ങണം ഒർങ്ങണം ന്ന്
ആഹ് അതെന്നെ ഒറക് ഓൾറെഡി ഒറക്കില്ല ഫോൺവിളി അങ്ങനെക്കായി റ്റൊ നേരം വൈക്യാ ഒർങ്ണേ പിന്നെ അയ്ന്റെ കൂടെപ്പോ ഈ മര്ന്നും കൂടി ഒക്കെ കുടിക്കുമ്പോ ഭയങ്കര ക്ഷീണം വര്യാ ഞാൻ വേറിം മര്ന്നുടിക്ക്ണ്ട് പ
തെ രാ തെന്നെ രാത്രിയൊക്കെ ഈ ഒറക്കൊയിക്ക റിണെന്നെ ഭയ ങ്കര കേടാണ്
ഈ രാത്രിയൊർക്കം രാത്രിയെന്നെ ഒറങ്ങി തീരണം പറ്യ
മ് ഇല്ല ല്ല ല്ല്യ ഏഹേ അത് അതൊരു സത്യട്ടോ ഞാൻ എപ്പഴും പറിം ഞമ്മള് ഒർങ്ങി തീർക്കട്ടെ ന്ന് വിചാരിച്ചാ തീരൂല
ഇല്ല ല്ല രാവിലെ ഒർങ്ങുമ്പോ നമുക്കൊരു മന്ദപ്പാണ് ഹ് എന്തും ആവുല്ല
അഹ് അഹ് അഹ്
ഉം ഉം എന്തെയ്യാണ്
ഞമ്മക്കീ സുബഹി നിസ്കര്ച്ചാണ്ട് ക്ക ൽപ്പ് ഒറ്ങ്ങ്യാലും.
ഓ സത്യ. ഇന്ക്കീ പത്ത് മണിന്റെ ഉള്ളിലൊര് ഒർങ്ങണെല്ലേ അഹ്പ്പൊ ന്തൊരു രസല്ല ഒർക്കാറ്യൊ.
പക്ഷെ ഞമ്മക്ക് അഹ് ഒർങ്ങി എണീറ്റ പിന്നെ ഞമ്മക്കൊരു ഉന്മേഷകൊറവാ.
ഉം അത് ഇണ്ട് ഇപ്പന്റെ വീട്ടിലായ ഇങ്ങനെ കട്ന്നൊറങ്ണ്. അവിടേണെങ്കില് നട് ഒറ്ങ്ങ്ണേന് കൊഴപ്പൊന്നുല്ല.
ഹസ്ബന്റിന്റെ വീട്ടില് ലെ ആഹ് ആഹ് ആഹ്.
ഉം ഹാ ഇപ്പ വയറിളക്ക ഇണ്ടോ ഇപ്പം ഇന്ക്ക്പ്പോ ഒന്ന് വ വയർന്നു പോ വയറ്റ്ന്നു പോവുന്ന്ണ്ട്. ഏഹ് ആ ശിഖല്ലൊക്കെ. അപ്പ ഞാൻ ഇങ്ങനെ ഇന്റെ ഹസ്ബന്റ്നോട് പറ്യെ ശിഖ ശിഖ ഷി ശീഖല്ലക്ക്
ഉം
വയറ വയറളക്കം പനിയും ആഹ് പിന്നെന്താ ഛർദിയൊക്കെ ഇണ്ടല്ലോ.
ആ വയറിളക്കണ്ടോ
ആ വയറെളക്കണ്ട് വയറുവേദനണ്ട് ഛർദ്ദി ഇണ്ട്.
ഞം ഞം ഏഹ് അതൊക്കെ ഇണ്ട് ലേ.
ആഹ് അപ്പഞാൻ പറ്യ അയ്ല് പർഞ്ഞല്ലാ ലക്ഷണും ഇൻക്ക്ട്. ഇഞ് പ്പതറ്റേണാവൊ.
വേറെ ലക്ഷണൂടി ഇണ്ടയ്ല്. വ വയറ്റ്ന്ന് പോകുമ്പോ ബ്ലഡും പോവ്ണ്ടോലൊ.
ടൊ അല്ലെങ്കില് എന്തെങ്കിലും എന്തേലും കഫം പോലെ അങ്ങനെ എന്തെങ്കിലൊക്കെ ഇട്ട് ക്ഷേ അതൊന്നും സംഭവല്ല ക്ഷേ ഇന്ക്കയിന്റെ മുൻ ന്നേം മുന്നേ അർഞാല് ഞാൻ കെർധി ഇൻക്കി പി സ്യോടിന്റെ മര്ന്ന് കുട്ച്ചിട്ടായിരിക്കും. രാവിലെ രാവിലെ മാത്രം ഫുഡ് കഴിച്ചിട്ടെന്നെ. ഫുദ് ഫുഡ് കഴിക്ക്‌ണേന്റെ മുന്ന് ഡയിച്ച രാവിലെ മാത്രം പോവ
നല്ലോം വയറ്റ്ന്നായിട്ട് പോവ
അങ്ങനെ പോവുന്നൊന്നുല്ല ക്ഷെ ന്നാലും. റ്റ്ന്ന് പോവാ. ഇൻക്കന്നെ പോവേല്ലേന്ന് പിന്നൊരു വയർനൊക്കൊ രൊയപ്പ്‌ട്ക്കല് ന്നെ ശർദിക്കാ വര്ന്ന പോലെ.
അഹ് അഹ് പി സി ഓടി നല്ലോണം ഇണ്ടോ.
പി സി ഓടി കൊർച്ചൊക്കെ ഇണ്ട്പ്പം.
ആഹ്
ഇപ്പോ ഞാത് ആദ്യൊരട്ടം രണ്ടൊല്ലം മുന്നേ ഞാൻ നോക്കിരുന്നു അന്ന് ഞാൻ. ഫസ്റ്റ് സ്കാൻ ചെയ്യുന്നെ അപ്പം അന്ന് നന്നായിട്ട്ണ്ടായിനി. ഇപ്പം കൊറേ കൊർഞ്ഞിട്ട്ണ്ട്.
അഹ് അഹ് അഹ്
ഞാൻ മര്ന്ന് കുടിക്കാണെങ്കി ഇങ്ങെനെ കുടിച്ചോണ്ട്ക്കണം.
അതെന്നെ ഞമ്മള് എന്തൊരു കാര്യം. ആ എന്തൊരു കാര്യത്തിനായാലും മരുന്ന് കുടിക്കാനാനാണ്ട് ഒര്ങ്ങ്യ. നല്ലോണം മെര്ന്ന്ങ്ങനെ കുടി ക്ക്യണം. ആ നിർത്താതെ ഞാൻ പറ്യ നിത്യ രോഗിയാവും.
സത്യം ഇപ്പ എത്രങ്ങാനും ഇൻക്കൊരു അഞ്ച് മര്ന്ന് ഇപ്പ തന്നെ ഇണ്ട്. ഗുളിക കുടിക്കാനും. പിരാന്ത്‌ പിടിക്കും ഇപ്പൊ. ആ ഹു രണ്ട് മൂന്ന് നേരം വെച്ച് കുടിക്കണം.
അഹ് അഹ് ആഹ് പനി പനിച്ചിട്ടെല്ലേ
ആഹ് പനിച്ചിട്ട് പിന്നെ മറ്റേയ്ന്റെ ഒക്കെ ഗുളികെ രണ്ടിന്റെ പാടെ ഉം അങ്ങനൊ ഒക്കെ
ഞാൻ പറയാ രോഗവഷ ഞാൻ പറയാ കാലത്തിനനുസരിച്ച്. രോഗങ്ങളൊക്കെ കൂടുതലാഇപ്പൊ. പണ്ട് കാലത്ത്ത്തെ രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നുല്ലായിരുന്നു.
അതെ
ഭക്ഷ ഭക്ഷണ രീതി കൊണ്ടാണ് ഇന്നാ ഞാൻ പറയല്.
ഭക്ഷണോണ്ട് പക്ഷെ, ഇപ്പൊ ഇപ്പത്തത് ന്ന് പറയണതിപ്പൊ വൃത്തി, ഇത് തോണ്ടാണ് നമ്മളെ
ആഹ്
ഹൈജീന് പ്രശ്നായിട്ടാണ് ഇപ്പം വരുന്നത്. ഇപ്പൊ നിപ്പക്കെ കൊറേ മുന്നെല്ലേര്ന്നോ? ഇപ്പൊ ആഹ് നിപ്പിം വന്ന് ശിഗല്ലന്റെ കൂടെ. ഇപ്പൊ എബോളണ്ട് ആർക്കോ കൊല്ലം സ്വദേശിക്ക്ണ്ട് ന്നൊക്കെ പറയുന്ന്
ഏഹ് അതും തൊട്ങ്ങീണൊഞ്ഞ്
ഉം ആർക്കോ ഒന്ന് കണ്ടെത്തീട്ട്ണ്ട്. എബോളൊക്കെ വന്നാ പിന്നെ മരണൊള്ളൂ. അയ്ന് മരുന്ന് കണ്ടുട്ച്ചീല്ലല്ലോ, കൊളംബിയലൊക്കെ ഫുള്ളും
പകര് പകർച്ചവ്യാധി ആയിട്ട്ണ്ടാവു അങ്ങനേണ്.
അത് വൈറസാണ്. അത് വൈറ് കൊളംബിയിലേര്ന്നു അത് ആദ്യം ഇത് ഉത്ഭവിച്ചത്. അവടെ ഫുള്ള് കൊറേ ആൾക്കാര് മരിച്ചുപോയിട്ട്ണ്ട്. ഇത്ണ്ടായ പിന്നെ നമ്മളാകെ, വൃ അതും വൃത്തിഹീനമായിട്ട്ള്ള പ്രദേശത്തൊക്കേണ്. നന്നായിട്ട്ണ്ടാവാ
അപ്പൊ അവ്ട്ന്ന് ഞാ അവ്ട്
ഞമ്മളാ എറണാകുളം ആ ഭാഗത്ത്ക്ക് പോകുമ്പോ, ഞമ്മളെ ഈ ജില്ലന്റെ അത്രൊര് സുഖമ്മക്കവടെ കിട്ടലില്ലല്ലോ.
ഇല്ല, ഇൻക്ക് ഞമ്മളെ നാടല്ലാണ്ട് വേറെവ്ട്ക്ക് പോയാലും ഇൻക്കൊര് സാറ്റിസ്ഫാക്ഷൻ പോരാ.
ആഹ്
കൊഴപ്പല്ല നമ്മളെവ്ടൊക്കെ, മ് ആ കോഴ്കോ ആഹ്, അതൊന്നും കൊഴപ്പല്ല. ക്ഷെ ബാക്കി അങ്ങട്ട്ങ്ങട്ട് അടീക്ക് പോവുമ്പോ, നമ്മളെ ഭാഷക്കും വ്യത്യാസം എല്ലാ
അല്ലാ കണ്ണൂരാര് നീ പറയുന്നത് ഏഹ് ഞാൻ ഏഹ് എന്ത് അ അ അ ആഹ് അന ക്ക് ന്നർഞ്ഞാ ഇൻക്കാണ് ഏഹ് പക്ഷെ ഇൻക്ക് കണ്ണൂര്, ഇൻക്ക് കണ്ണു രാരെ നല്ല ഇഷ്ട. അങ്ങനെ വർത്താനത്തിന്റെതു അല്ല ഞാൻ കണ്ണൂരാരെ കൂടേണ്, ഞമ്മളെ വിവാഹത്തിന്റെ കാര്യത്തിലൊക്കെ
കാരണം ആഹ് ഓക്കെ.